വ്ടണ്ട്
ആ ഹലോ ആ ഇങ്ങനെ പോക്ന്ന് ഞാനീ എനിക്കൊരു സംശയോണ്ടായിരുന്നേ അ ഞാനും എ രണ്ട് മൂന്ന് ഫ്രണ്ട്സും കൂടെ ഒരു ചെറിയൊരു ബിസിനസ് ഇങ്ങനെ സ്റ്റാർട്ടെയ്യാൻ ഇങ്ങനൊരു പ്ലാനുണ്ട്. ബിസിനസ്ന്ന് പറയുമ്പോ നമ്മടെ കുഞ്ഞു പിള്ളേരില്ലേ? കുഞ്ഞു പിള്ളേരു മീൻസ് ഈ ആറു മാസൊക്കെ. പ്രായമായ ഒക്കെ സ്റ്റാർട്ടെയ്യാൻ തുടങ്ങുന്ന പിള്ളേര്. അപ്പൊ കുഞ്ഞു പിള്ളേർക്ക്. ആ ഈ ഫുഡ്ഡൊക്കെ എന്തായാലും ഇപ്പഴത്തെ ഫുഡ് എന്തായാലും കൊടുക്കേണ്ട ഒരു സമയാണല്ലോ? അപ്പൊ ആ സമയത്തപ്പ എന്തൊക്കെ ഫുഡ് കൊടുക്കാം ആഹ് അങ്ങൻ ത്തെ ഫുഡുകൾ ഫുഡ് ഐറ്റംസൊക്കെ പാക്കെയ്ത് നമ്മടെ വീട്ടിതന്നെ പ്രിപ്പയറെയ്ത്.
ആഹ് അ.
പാക്കെയ്ത് ങ്ങനെ സെല്ലെയ്യ്‌ന്നൊരു സംഭവം നോക്കുന്നുണ്ട്.
ആണല്ലേ ഓഹ് ഓഹ് നമ്മള് രണ്ടു പേരും ഒരേ പോലാണല്ലോ. ചിന്തിച്ചത്. ഞാനും ഇതിനെപ്പറ്റിയുള്ള ഐഡിയകളെ പറ്റി ഇങ്ങനെ ആലോചിച്ചു വെച്ചിരുന്നതാ.
ആഹ് അത് അപ്പ അത് എങ്ങനത്തെ ഫുഡുകളൊക്കെ ആയിരിക്കും എനിക്കും കൊറച്ച് അറിവുകളൊക്കെ ഉണ്ട്. ബ റ്റെങ്കി ഞാൻ പറയുന്നതൊക്കെ കറക്റ്റാണൊന്നൊക്കെ അിയാൻ വേണ്ടിയിട്ടും കൂടെ വിളിച്ചതേര്ന്നു.
ആഹ് നമ്മളീ മെയിനായിട്ട് കൊച്ചുങ്ങൾക്ക് കൂടുതല് വിറ്റ് പോവ്ന്നത് ഈ കണ്ണങ്കായ പൗഡറൊക്കെ ആയിരിക്കും. കണ്ണങ്കായ ഏത്തക്കായൊക്കെ പൊടിച്ച്. അതാണ് മെയിനായിട്ട് വിറ്റു പോവുന്നത് പിന്നെ ഈ സ്പ്രൗട് സുണ്ടല്ലോ വിത്തുകളൊക്കെ മുളപ്പിച്ചേന് ശേഷം അത് ഒണക്കിപൊടിച്ച്. മെയിനായിട്ട് റാഗി ബാജ്റാ അങ്ങനെള്ള സാനങ്ങള്. ആഹ് റാഗി നമ്മളാദ്യം മെയിനായി ട്ട് എഹ് പ്ലെയിനായിട്ട് പൊടിക്കുന്നേന് പകരവേ നമ്മളതൊന്ന് മുളപ്പിച്ചിട്ട്. പൊടിച്ചു കഴിഞ്ഞാ ഭയങ്കര ന്യൂട്രീഷണൽ വാല്യൂ ആയിരിക്കും.
ഓക്കേ.
ഉം.
പിന്നെ നമ്മടെ ആഹ് ഈ കണ്ണങ്കായ. കണ്ണങ്കായാന്ന് പറയ്മ്പൊ നമ്മുടെയിലെ ഏത്തക്കാ ഒണക്കിപ്പൊടിക്കുന്നയല്ലേ?
ഏത്തക്കയല്ലടാ കണ്ണൻങ്കായ ഏഹ് മറ്റേ നമ്മളെ വേറൊരു ടൈപ്പ് പഴവാ അത്. അത് പച്ചയായിട്ട് ഒണക് പ്പിച്ചി അങ്ങനെ അരിഞ്ഞു ഒണക്കി അത് കൂടുതല് ഏത്തക്കെയെ കാട്ടി കുഞ്ഞുങ്ങക്ക് നല്ലയാണെന്നാ പറയുന്നത്.
പിന്നെ ഏത്തക്കായും ഈ ഒണക്കി പൊടിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ?
ഉണ്ടുണ്ട്. പിന്നെ ഇതിനകത്തുള്ളൊരു മെയിൻ നമ്മടാ ഒരു വെല്ലുവിളി എന്താന്ന് വെച്ചാലേ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയെന്ന് പർഞ്ഞാ നമുക്ക് ഒരു വർഷത്തിന്റെ പകുതി കൂടുതലും മഴ പെയ്യുന്ന ദിവസങ്ങളായിരിക്കും.
ഓക്കെ.
അപ്പ അതാണ് നമ്മള് ഒണക്കുന്നെയ്നകത്ത് പല ഡിഫിക്കൾട്ടീസും നേരിടും. അ ഇതിന് നമ്മൾ എന്താ വേണ്ടേന്ന് വെച്ചാ, ആദ്യം നമ്മള് ഒരു ഇത് വാങ്ങിക്കണം എന്താണ് ഡീഹൈഡ്രേറ്റർ വാങ്ങിക്കണം.
ഓക്കെ.
ആ മെഷീനെ പറ്റി നീ കേട്ടിട്ടുണ്ടോ?
ഓഹ് ഇല്ല, അങ്ങനെ കേട്ടിട്ടില്ല. പറ്ഞ്ഞില്ലേ ഇത് ജസ്റ്റ് ഒരു ഇങ്ങനെ പ്ലാൻ ഇപ്പം ഓരോത്തരും ഓരോ പ്ലാനെ പ റ്റി പറഞ്ഞപ്പോ അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചിട്ട് എങ്ങനെയാണെന്നൊക്കെ നോക്കാൻ വേണ്ടിയായിരുന്നു. അതെന്തോ സംഭവം?
അതെന്ന് പറഞ്ഞാ നമുക്ക് ഈ വെയിലത്തിട്ട് ഒണക്കുക എന്ന് പറയുന്നത് കാലാവസ്ഥക്കനുസരിച്ച് പോസിബിളല്ലല്ലോ അപ്പം മഴക്കാലാവുമ്പം അങ്ങനെ. മം നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് നമുക്ക് നിർത്തി വെക്കാൻ പറ്റോ അല്ല നമ്മുടെ കേരളത്തിലെ പറയാൻ പറ്റത്തില്ലല്ലോ എപ്പ വേണേലും മഴ പെയ്യാം. അപ്പ ഇതെല്ലാം അപ്പ അല്ലേ നമുക്ക് അതിനനുസരിച്ച് ഇങ്ങനെ വെയിലത്ത്ന്ന് എടുക്കാനും വെക്കാനും ഒക്കെ സ്റ്റാഫും കാര്യങ്ങളും നമ്മള് തന്നെ എല്ലാ ത്തിനും ഓടണ്ടേ. പിന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷന് പോണം.
ആഹ് അപ്പൊ അതിന് വേണ്ടി ഇങ്ങനെ നമ്മള് മിഷീനകത്ത്ട്ട് ഒണ ക്ക്ന്ന സംഭ
ആഹ് അതെ അതെ അതെ മിഷീനാത്ത്. ആഹ് നമ്മളൊരു അത് ഇങ്ങനെ അഞ്ചാറ് മണിക്കൂറൊക്കെ എടുക്കും അത്. നമ്മള് വെയിലത്ത് ഒണക്കുന്നെനക്കാട്ടി ഈ വളരെ ക്രിസ്പി ആയിട്ട്. എല്ലാ സാനങ്ങളും നമുക്ക് ഒണക്കിയെട്ക്കാൻ പറ്റും എന്നിട്ട് പൊടി. ഞാനും മെഷീൻസ് കിട്ടും പാക്ക് ചെയ്യാനും കിട്ടും. മാൻ പവർ ഉപയോഗിക്കുന്നെനക്കാട്ടി നമുക്ക് എഫക്റ്റീവായിട്ട്. നമ്മുടെ പ്രൊഡക്ഷൻ നടക്കും.
പക്ഷേ അതിന് നമ്മള് നല്ലൊരു കാൽക്കുലേ റ്റ് ചെയ്യണം ഇപ്പ ഈ പറഞ്ഞതു പോലെ നമ്മുടെ കറണ്ടിന്റെ ചെലവ് ആഹ് കാ
ഒരു. ഒരു ബിസിനസ്സായിട്ട് ഇത് വളർത്തി ക്കൊണ്ട് വരുമ്പം നമ്മൾ നല്ലൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും.
ആഹ് ഒന്നാമത്തെ കാര്യംന്ന് പറ്ഞ്ഞാ ഈ ഇലക്ട്രിസിറ്റിയുടെത് നമ്മള് സെ
അതെ അതെ ഉം പിന്നെ ഇപ്പ ഈ സോളാറൊക്കെ ഉണ്ടല്ലോ.
ഓക്കെ അപ്പ ഈ നമ് അപ്പൊ ഈ കരണ്ട് പോകുന്ന സമയത്തൊന്നും ഇത് പ്രവർത്തിക്കത്തില്ലായിരിക്കു അല്ലേ.
കറണ്ട് പോവുന്ന സമയത്ത് പ്രവർത്തിക്കത്തില്ല എന്നാലും. പ്പം നിലവിൽ കേരളത്തിൽ അങ്ങനെ എപ്പഴും പവർ കട്ടൊന്നും ഇല്ലല്ലോ.
ഉം ഓക്കെ അല്ല ശരിയാ നമ്മുടെ കാലാവ ഇടത് വെച്ച് നോക്കുമ്പ അത് തന്നെ ആയിരിക്കും ഏറ്റവും നല്ലതല്ലേ.
അതെ അതെ പിന്നെ ഈ മെഷീൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ബിസ്നസിന്റെ മെയിനായിട്ടുള്ള ഒരു അസറ്റ് ആണല്ലോ കാര്ണം. അതിൽ നിന്നും നമുക്ക് വീണ്ടും വീണ്ടും ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തു അല്ലേ.
ഉം
വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും അങ്ങനെ ചെയ്താ. അങ്ങനെ ചെയ്താ പിന്നെ പ്രധാനപ്പെട്ട അത് കഴിഞ്ഞാലൊരു വെല്ലുവിളി വരുന്നത്. നമ്മുടെ ഈ സാധനം ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കും? ഇതിന്റെ ഒരു പബ്ലിസിറ്റി എങ്ങനെ ആളുകള്ല്. എത്തിക്കൂ എന്നുള്ളയാണ് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഏത് ബിസ്നസ്സാണെങ്കിലും.
അത് നമ്മക്കിപ്പോ ഒരു ഓപ്ഷൻ ഉ നമ്മടെ സോഷ്യൽ മീഡിയ ഇപ്പോ സോഷ്യൽ മീഡിയൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാ ക്ക് ഈ പറ്ഞ്ഞ പോലെ വീഡിയോസുകളും ചെയ്ത് ഒര അഡ്വെർടൈസ്മെന്റൂടെ കൊട്ത്ത്. അപ്പൊ നമ്മുടെ മാക്സിമം നമ്മുടെ ഫ്രണ്ട്സ്കള് യിട്ടൊക്കെ എത്തിച്ച് കഴിഞ്ഞാ അവർ വരി അവർ വഴി അത്പ്പ അവർ ക്കാണെ ഇപ്പം എ ഇപ്പം എ ഓരോര്ത്തർടെ വീട്കള്ലാണെങ്കിലും അല്ല അവർ അയ പക്കങ്ങള്ലാണെങ്കിലും കുടുംബങ്ങള്ലാണെങ്കിലും കുഞ്ഞു പിള്ളേർ എന്തായാലും ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ അറിയുമ്പഴ്ത്തേക്കും അവരങ്ങോട്ട് ചെലപ്പം സജെസ്റ്റ് ചെയ്യുവായിരിക്കും അങ്ങനെയൊക്കെ എന്തായാലും നമു ഓഡർ കിട്ടും.
ഉം പിന്നെ നമ്മള്.
ന്ന് പറയുമ്പഴ്ത്തേക്കും ഈ ആഹ് പറഞ്ഞോ.
എ നമ്മള് ബിസിനസ്സ് തൊടങ്ങുമ്പം നീ പറഞ്ഞ കാര്യം. അയിനകത്ത് എനിക്കൊരു തിരുത്തുണ്ട് എന്ന് പറഞ്ഞ. നമ്മളെപ്പഴെങ്കിലും നമ്മുടെ നാട്ടുകാരെയോ ബന്ധുക്കളെയോ സുഹൃത്തു ക്കളെയോ മാത്രം കണ്ടോണ്ട് ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്യര് കാര്ണം പലപ്പഴും നമ്മടെ വെൽവിശ്വാസാന്ന് വിചാരിക്കുന്ന ഇവര്. നമ്മുടെ ഈ ബിസിനസിലുള്ള ഉയർച്ച കാണുമ്പോ അതിനകത്ത് ചെലപ്പം തിരിച്ച് ചിന്തിക്കാവുന്നതേ ഒള്ളൂ നമ്മള് കൂടുതലും നമ്മളായിട്ട് അങ്ങനെയുള്ള റിലേഷൻഷിപ്പിന്റെ പുറത്ത് മാത്രം നമ്മുടെ ബിസിനസ്സ് വളർത്താതെ അല്ലാതെ ന അല്ലാതെയുള്ള കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പഴേ നമ്മുടെ ഈ ബിസിനസ്സ് ഉയർന്നു പോകത്തൊള്ളു
ഓക്കെ അല്ല അല്ലാതെ ഇപ്പം ആ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് പറഞ്ഞെ നമുക്ക് മുക് വീഡിയോസ് ഒക്കെ ചെയ്താലും ആഹ് അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മളെ അറിയാത്ത ആൾക്കാർ അങ്ങനെ വന്ന് നമുക്ക് ഓർഡർ തരും
അതെ അതെ
ശരി അത് പറഞ്ഞത് ശരിയാണ്
അതെ ബന്ധുക്കൾക്ക് ന ബന്ധുക്കൾ അങ്ങനെ നമ്മള് അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ വളർച്ച കാണുമ്പോ ഞാൻ കാരണം അവൻ അത്രയും വളരണ്ട ഞാൻ കാരണം അവൻ എന്നെക്കാളും വളർന്നോ എന്നൊരു ചിന്ത വരും അന്യ ഒരാളിനെ ആവുമ്പം അങ്ങനെ അവര് ചിന്തി അവർക്ക് ആ പ്രോഡക്ട് നല്ലതാണ് അത് ഉപയോഗിക്ക അത്രേ ഒള്ളൂ
അതെ അതെ പിന്നെ അതുപോലെ തന്നെ ഇപ്പ നമ്മള് ഈ ഇപ്പ നമ്മൾ ഫസ്റ്റ് ഇപ്പ ഈ കൊറച്ച് ക്വാണ്ടി റ്റി എടുത്ത് ചെയ്യൻേണ്ടീട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യ്ന്നത്
ആഹ്
അപ്പൊ ഈ കുഞ്ഞുങ്ങളുടെ ഫുഡ് ആകുമ്പോഴത്തേക്കും നമ്മളിപ്പം ഹെ ഇങ്ങന സ്റ്റോർ ഈത് വെക്കാൻ പറ്റും പറഞ്ഞ പോലെ റാഗിയാണെങ്കിലും കണങ്കായൊ ഒക്കെ ആണെങ്കി നമ്മളിങ്ങനെ പൊടിച്ചിട്ട് തിൻ്റെ പൊടി നമുക്കങ്ങനെ ഇത്ര നാളത്തേക്ക് സ്റ്റോർ ഈത് വെക്കാൻ പറ്റില്ല കാരണം കുഞ്ഞുങ്ങളുടെ പൊടിയല്ലേ നമ്മളിതില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യംന്ന് പറഞ്ഞാ അതെ അതെ ഇപ്പൊ ഏറ്റവും ഞങ്ങൾ കൂടുൽ ശ്രദ്ധിക്കുന്നത് പറഞ്ഞാൽ നല്ല ഹൈജീനിക് ആയിട്ട് ചെയ്യ പിന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും അടങ്ങാത്ത റിയൽ ഫുഡ് തന്നെ കൊടുക്കണോ ന്നുള്ള ആഗ്രഹ ണ് ഇങ്ങനെ തുടങ്ങുന്നത് അപ്പം ഈ പറഞ്ഞതുപോലെ ഇപ്പൊ എത്ര ദിവസം വരെ നമുക്കിതിൽ ഒരു മാക്സിമം ഇപ്പം ഈ സാധനങ്ങൾ നമുക്കൊന്ന് സ്റ്റോർ ഈത് വെക്കാൻ പറ്റും
ഒരു ആറു മാസം വരെെയൊക്കെ ഈ ഏത്തക്കാ പൊടി ചെയ്തു പിന്നെ റാ റാഗിയൊക്കെ അത്രയും നാള് ഇരിക്കുവോന്ന് എനിക്കറിയില്ല കാരണം നമ്മള് നോർമലായിട്ട് ഉണക്കി വെക്കുന്ന റാഗ് തന്നെ ഒരു രണ്ടു മാസൊക്കെ ആവുമ്പോഴത്തേനും അതിങ്ങനെ പൂക്കാൻ തൊടങ്ങും
ആഹ് അപ്പം അതിൻ്റെ പൊടിയും കൂടെ ആവുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇപ്പം നല്ല തണു പ്പുള്ള സമയമക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കുമായിരിക്കും ല്ലേ
പിന്നെ നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നാ ഒരു കാര്യംന്ന് പറഞ്ഞാൽ ഈ റിട്ടഔട്ട് പാക്കിങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടോ നീ
ഇല്ല
അതന്ന് പറഞ്ഞാ ഇങ്ങനെ പൊറത്തുന്നുള്ള ഏറോ കാര്യങ്ങളോ ഒന്നും കേറാതെ വളരെ ഹൈ ജീനിക്കായിട്ടുള്ള അലൂമിനിയം ഫോയിലോട് കൂടി ഉള്ളിൽ അലൂമിനിയം ഫോയിലായിരിക്കും അങ്ങനെയുള്ള പാക്കറ്റ്സില് വാക്കം സീൽ എയ്ത് നമക്ക് പ്രോഡക്ട്സ് ഇറക്കി കഴിഞ്ഞാൽ അതിനത്തേക്ക് ബാക്ടീരിയാസ് ഒട്ടും കടക്കത്തില്ല കാരണം ബാക്ടീരിയ പെരുകിയാണല്ലോ ബാക്ടീരിയ അല്ലെ ഫംഗസ് ഒക്കെ പെരുകിയാണല്ലോ ഈ ആഹാര സാധനം കേടുവരുന്നത് അപ്പം അതിനെ ഈ ആഹാരത്തിലേക്ക് എത്തിക്കാതെ പ്രത്യേകിച്ച് ഈ അലൂമിനിയം ഫോയിലൊന്നും അങ്ങനെ ഇതിനെയൊന്നും കടത്തി വിടാ ഒരു മെറ്റീരിയൽ ആണല്ലോ പിന്നെ എയർ വാക്കും കൂടി ചെയ്യുന്ന ഈ നമ്മുടെ പ്രോഡക്റ്റ് വളരെ സെക്യൂർ ആയിട്ട് അതിനകത്തിരിക്കും അപ്പൊ പാക്കിങ്ങിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഒരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് അതിന്റെ സ്റ്റോർ ലൈഫ് കൂട്ടാൻ പറ്റും
ഓക്കേ ഓക്കേ അപ്പം അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്ക
ഒണ്ടൊണ്ട് നമ്മള് ഇങ്ങനെ ലോക്കലായ രീതിയിൽ ചെയ്യുമ്പോ ഇങ്ങനെ പെട്ടെന്ന് കേടു വന്ന് പോകും കുറച്ചൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിൽ നമ്മള് ഫോളോ ചെയ്യുമ്പോഴാണ് കുറച്ചൂടി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പോകുന്നത്
പിന്നെ അതുപോലെ തന്നെ ഇപ്പ ഞങ്ങൾ ഈ ഒരു പൊടി പൊടി ഇപ്പം ഫസ്റ്റ് ടൈം അത് തന്നെ നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ നമ്മുടെ കുഞ്ഞങ്ങൾ ഇപ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു എട്ട് മാസൊക്കെ ആവുമ്പഴത്തേക്ക് നട്സ് പൗഡർ കൊടുക്കും കൊടുക്കുമെന്നൊക്കെയാണ് ഞാന് കേട്ടേക്കുന്നത് അപ്പൊ ഈ നട്ട്സ് പൗഡർ ആണെങ്കിലും ആ ഈ നട്സ് പൗഡറാണെങ്കിലും അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഒരുപാട് നേരം സ്റ്റോർ ചെയ്ത് വെ വക്കാൻ പറ്റുമോ ഇല്ലല്ലോ
ഇല്ല ഇല്ല അതും ഇതുപോലെ പാക്കിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞ നമുക്ക് നന്നായിട്ട് കാരണം ഇങ്ങനെ മീൻകറി അവിയലൊക്കെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് ഒരു ടേസ്റ്റി നിബിൾസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് ഉണ്ട് അവര് പുറം രാജ്യങ്ങളിലേക്ക് അതായത് ക്രേവിങ്സ് ഉള്ളവർക്ക് ഒരു ഓണ സദ്യ തന്നെ ഒരു ബോക്സിൽ അവര് അയക്കുന്നുണ്ട് അവരുടെ ആ പ്രോഡക്റ്റ് ക്കെ രണ്ട് വർഷം വരെ ഷെൽഫ് ലൈഫ് ഉണ്ട് അതായത് ഉണ്ടാക്കി വെച്ച ഒരു മീൻകറിക്ക് രണ്ട് വർഷം ഷെൽഫ് ലൈഫ് ഉണ്ടെന്ന് പറയുമ്പോ അവര് അതിനാത്ത് യാതൊരു പ്രിസർവേറ്റീവും കേ കേറ്റിട്ടില്ല അതൊരു ജാപ്പനീസ് റിട്ട്ഔട്ട് ടെക്നിക്ക് ഉപയോഗിച്ച് അത് പാക്ക് ചെയ്യുന്നത് അതായത് ഒരു അണു പോലും അതിനാത്ത് കേറി ഉറപ്പ് വരുത്തിയ രീതിയിലുള്ള സ്റ്റെറൈൽ പാക്കിംഗ് അത് പിന്നെ ഈ ആർ അതെ ആർമിക്കാർക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന അങ്ങനെ കാരണം അവര് ചിലപ്പം ഇങ്ങനെ വർഷങ്ങളോളം ഇങ്ങനെ ആ ഇങ്ങനെ കാട്ടിലൊക്കെ കഴിയേണ്ടി വരും അപ്പൊ അവർക്കുള്ള ഫുഡും അവരിങ്ങനെയാണ് കൊണ്ടു പോകുന്നത്
ഓക്കെ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കുറെേ കാര്യങ്ങളൊക്കെ നമ്മള് നോക്കുകവാണെന്നുണ്ടെങ്കിൽ നമ്മള് അത് അത്യാവശ്യം നമുക്ക് നല്ല ഹെൽപ് ഫുള്ളും ആയിരിക്കും നമ്മുടെ ബിസിനസ്സ് കുറച്ചും കൂടെ ഹൈജീനിക്ക് ആയിട്ട് ഒട്ടും നല്ല രീതിയിൽ പോകാനും നല്ലതായിരിക്കും അല്ലേ
പിന്നെ കുറച്ച് പണച്ചെലവ് വളരെയധികം കൂടുതലാണെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഡ്രോബാക്ക്
ആ കാരണം ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ നോക്ക ക്കണം എന്നാലെ റെഡി ആവത്തൊള്ള് അല്ലേ
അതെ അതെ അതിന് ആദ്യം നമ്മള് കടവെടുത്ത് ചെയ്യാതെ ഇത് വളരെ ചെറിയ രീതി ചെയ്ത് തൊടങ്ങുവ അതിന്ന് കിട്ടുന്ന പൈസ നമ്മള് മറ്റു കാര്യൊക്കെ ചെലവഴിക്കാതെ ആ ബിസിനസിലേക്ക് തന്നെ ഇൻവെസ് ചെയ്ത് അതൊക്കെ കൊണ്ട് ഈ ബിസിനസ് വളർത്തി മെഷീനിലേക്ക് ഒക്കെ എത്തിച്ച് അങ്ങനെ വളർത്താൻ നോക്കുമ്പോ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആവും
ഓക്കെ ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയൊള്ള കാര്യങ്ങളണല്ലേ അപ്പം നമ്മള് ഫസ്റ്റ് ടൈം പറഞ്ഞത് പോലൊരു പണ്ട് മൊതലേ ഒള്ളൊരു ഡ്രീമാണ് എന്തെങ്കിലും ഒര് ബിസിനസ് സ്റ്റാട്ട്‌ ചെയ്യണം
അതെ
അങ്ങനെയൊള്ള ഇപ്പം എന്തായാലും ഇത്രയും പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യാൻ യാതൊരു താല്പര്യവും ഇല്ല ആഹ് ഗവൺമെന്റ് ക ഗവൺമെന്റിലാണെങ്കി നമ്മള് ഒരുപാട് ഒരുപാട് വർഷത്തെ കഷ്ടപ്പാട് വേണം
അതെ
അപ്പം അത് ചെയ് അത് സൈഡി കൂടെ ചെയ്യെയും ചെയ്യുന്നുണ്ട്